ഹലോ.
ആ എന്താ പാട്.
ഒക്കെ ഇങ്ങനെ പോണു എന്താ പണി പടി ന്തൊക്കെ കഴിഞ്ഞോ ഫുഡൊക്കെ.
ഇല്ല അതാ കഴിഞ്ഞിട്ടില്ല മോളെ വെയില് കണ്ട അപ്പളെ കൊറച്ച് പൊറത്ത് പണിണ്ടായിരുന്നു അദ്മക്ക് നിന്ന്.
ഇവിടെ ഇപ്പം ബാ കൊടുക്കാൻ പോല ആയിണ് മൈരി വാങ് കൊടുക്കണ ടൈം പോലെ ആയി ണ്. ഇരുടി കെട്ടിയണ്ട് നല്ല മഴയുണ്ട് ന്താ ഓരോരുത്തർക്ക് ഓരോ കാലാവസ്ഥയാണല്ലോ? ഓരോ ഏരിയക്ക്.
ഇപ്പത്തെ ഏരിയയിൽ പ്രത്യ അങ്ങനെയൊന്നും ഇല്ല ഓരോ. ഓരോ ഭാഗത്തി ചെലപ്പോ ഞമ്മളെ തൊട്ടടുത്ത് തന്നെ മഴ ഇണ്ടാവും ഹു ഹും
ഇപ്പ താ ഇവിടെ നല്ല മൂടി ഇരുട്ട് കൂടി നിക്കാ എപ്പളാ പൊട്ട അറിയില്ല തിരുമ്പിട്ടതൊന്നും ചിക്കിയിട്ടില്ല.
പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടീട്ടേ...
ഉം മുറ്റത്തൊക്കെ പുല്ലണ്ടാവൂലേ മഴയായോണ്ട്...
ആഹ് അപ്പൊ കൊന്ന്യമക്ക് നിന്നപ്പോ ഞാൻ അടു അടുക്കളത്തെ പണിയൊക്കെ ഒന്ന് അവിടെ നിന്ന്.... അതാണ്പ്പ ഇണ്ടായത് കൊറച്ച് നേരം വെയി. ചോറും എന്ത ചോറയിരിക്കണ ഉപ്പേരി ആയിരിക്കണ ഇനിപ്പത്തൊ കറി.... ഇന്ന് ബോട്ടി കിട്ടിണ്ടായിരുന്നു....
ഏ ബോട്ടിയോ കടന്ന് വാങ്ങിയതാ അല്ലെങ്കിൽ എവിടെലും അറവിന്.....
ഞങ്ങള് ഫാമിലി അറവുള്ള ആൾക്കാരാണ് അപ്പൊ പിന്നെ അങ്ങനെ കിട്ടിയതാണ്.... ആ ആ അപ്പൊ അതൊക്കെ ഒന്ന്റണ്ട പിന്നെ ബീഫ്.... ആ അത് അവിടുന്ന് ഉപ്പൊക്കെ നന്റെ മുത്തച്ചിലോടുന്ന് ടുങ്ങാണ് അവര് നന്നാക്ക... ട്ട് കൊടുന്നുന്നതാണ് അപ്പ ഇ മുറിച്ച് ഞാൻ മുറിച്ചിട്ട്പ്പൊ അടുപ്പടുത്ത് വെച്ചിണ്..... ഇനി അത് റെഡ അല്ല അല്ല അല്ലാ ത് വേവിച്ചി.... അതിന്റെ വെള്ളം കളയും വൃത്തിയാക്കി.... നമ്മള ആ വെള്ളത്തി നമുക്കൊരു ഇതല്ലേ അത്രൊക്കെ ഉണ്ട്.....
ഏ നിങ്ങള് അങ്ങനെ ചെയ്ലേണ്ടില്ല അപ്പൊ അയിന്റെ ചോയ മൊത്തംടു പോവേ.....
ആ അപ്പ നമ്മള ആ വെള്ളമ്മള് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മ്മള് മൊത്തത്തിൽഅതെടുത്തു കളഞ്ഞേനെ.... അതിന്റെ മണ തൊക്കെയവിടുന്ന് പോയിറ്റ്പിന്നെ നല്ലതില.... നമ്മള ഉണ്ടാക്കിയാ പിന്നെ കൊഴപ്പ്.....
പക്ഷെ എല്ലാരും പറയണേക്കെ അങ്ങനെ അവി വെച്ചാല് അതിന്റെ ആ ഒരു ചോയടു കിട്ടുള്ളൂന്ന്....
വയ് ആ ചൊയ മ്മക്ക് പറ്റും ആ ചൊയ ഈ മ്മക്ക് വലിയ ഇഷ്ടത്തി ചോ പറ്റൂല അപ്പൊ കാരണം ഞാൻ പറയ... ആൻ നന്നായിട്ട് വേവി..... ച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് പിന്നെ അപ്പൊ അവന്റെ ചുവയൊക്കൊയിട്ട് പോയി കിട്ടുവല്ലോ അപ്പൊ വൃത്തിയ ഉണ്ടാവും.
എങ്ങനെ ഇണ്ടാക്ക.. ക്കുലെ
പിന്നെ വരട്ടി റ്റ്ഇങ്ങനെ.... നല്ല റോസ്റ്റ് പോലെ ആ..... കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഇങ്ങനെ വരട്ടി എടുക്കും.... ആ ഉം....
ങ്ങേക്ക് എന്താ കറി.....
ഇനി കറിയതാ ഇന്നലത്തെ ദിവസം ബീഫ്ഉണ്ട് ഇന്നലെ ബീഫും ഉണ്ടായിരുന്നു..... അത് കൊറച്ച് കറി വെച്ചിട്ടുണ്ട് അപ്പ അത് മതി..... അപ്പം ബോട്ട് ഇപ്പ എടുക്കൂല എങ്ങനെയാലും ഇപ്പ ഇവിടെ ഉച്ചക്ക് ഇപ്പ ആരും കഴിക്കു.. ക്കാനൊന്നുമില്ല ഞാനേ ഉള്ളൂ ആ. മക്കളൊക്കെ സ്കൂൾ പോയിക്കണ് ഹസ്ബൻഡ് ഇഞ്ഞ് വർക്ക് കഴിഞ്ഞ് വന്നാല് ചിലപ്പം കഴിക്കും.... ആഹ് അപ്പോ ഞാൻ രാത്കൾക്ക് എങ്ങനെ ആയാലും എന്തെേലുംക്കെ റെഡിയാക്കി വെക്കാറ വേവിച്ച വെച്ചാ പിന്നെ അപ്പം റെഡിിയാക്കിയാൽ മതിയല്ലോ വൈകീട്ട്
ആഹ് അലക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ആലക്കല് കഴിഞ്ഞി ഇങ്ങനെ തുടക്കല് കഴിഞ്ഞിട്ടില്ല തുടക്കാനുണ്ട് ഇനിപ്പൊ അതും കൂടി ചെയ്യാനുണ്ട്
ഏഹ് ഞാൻ പിന്നെ ആദ്യം തന്നെ അടച്ചു വരി തുടക്കല ആദ്യമായിടെ കഴിക്കും എന്നിട്ട് പിന്നെ അടുക്കളയിൽ മാത്ര യ്ട്ട് നൽക്കും
അഹ് ശരി ഞാന് വല്ല അടുക്കളേതൊക്കെ കഴിഞ്ഞിണ്ടേ അ അടിച്ച നടടക്കാൻ നക്കളു
അതിന്റെടയിൽ ആരേ പെരുന്നാലാരൊക്കെ വന്നാലേ മക്കള്ള് ള വീടായത് കൊണ്ട് പിന്നെ ഒരു വിതായിണ്ടാവു വീട് വരുമ്പോ അങ്ങനെ ആഹ് വൃത്തികേടായിട്ട് രിച്ചിട്ട് ഞാൻ വേഗം ആദ്യം
ആഹ് ആഹ് ശരിയ ഉം ഞാന എന്റെ നേരത്തെ കഴിയലുണ്ട് ഉം നേരത്തെ കഴിയും ഇ പോകുമ്പോ ഇെ അടുപ്പത്ത കഴിയാറു പിന്നെ കടുത്ത് കൊടുക്കാനേ ഉണ്ടാവയുള്ളൂ ആഹ് മോൻ ചെിലപ്പോ മോന് കൊണ്ടുപോവൂ മോളും കൊണ്ടോകലില്ല മോന്ക്ക് സ്കൂളില് ചിലപ്പോ മോന് വേണ്ട പറയും ഓൻ വയ്യാത്തൊരു കുട്ടികൾ നടക്കാൻ ബുദ്ധിമുട്ടള്ളതാ ആഹ് അപോ ഓനെ അവിടുന്ന് വാങ്ങാൻ ആഹ് ബുദ്ധിമുട്ടായ കാരണം ഓൻ കൊണ്ടോകും. അപ്പൊ ഓനിക്ക് വേണ്ടി ഉണ്ടാക്കും ഞാന് അപ്പൊക്കെ നേരത്തെ ഞാൻ കഴിക്കല്ള്ളതാണ് ഇന്ന് ഓന് ആറില്-
ഏഹ് ആറില്ലല്ലേ
ഉം ഉം
സ്കൂളില് ചോറ് ഇതോക്കെ ഉണ്ടാവും
ആഹ് സ്കൂളുണ്ട് ചില ദിവസങ്ങലോന് അവിടുന്ന് കുട്ടികൾ വാങ്ങിക്കടുക്കും ഓന്ക്ക് അപ്പോ ഞാൻ എന്നും ഇങ്ങനെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട നമക്ക് അനക്ക് വേണെങ്കിൽ ഇവിടുന്ന് കൊണ്ടയ്ക്കോ നമുക്ക് ഉണ്ട ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ നേരത്തെ നീച്ചിട്ടുണ്ടാ എങ്ങന ആായാലോ നേരത്തെ നീക്കണം മദ്ര അത്തേക്ക് മോക്ക് പോകാനാവുമ്പോത്തിന്
നമ്മക്ക് ഫുഡ്ച്ചക്ക് വാണണോ അപ്പൊ കുറച്ച നേരത്തായ പിന്നെ ഉം ഉം അതന്നെ ഉം സ്കൂളില്ലാത്ത ടൈമിലാണെങ്കില് നമ്മളെ പണി ഫുഡ് ഉണ്ടാക്കലോ നീങ്ങൂല കാരണം അവര്ക്ക് കൊടുത്തേക്കാണല്ലാത്ത കൊണ്ട്-
ആഹ് ഞമ്മള അമ്മക്കൊക്കെ ഇങ്ങനെ വല്ലാണ്ട് നിക്ബോ അപ്പൊ ഇന്ന് പോം കൊണ്ടു പോയി പിന്നെ ഓന്ക്ക് പനിയാണ് ആപ്പൊ ഓന് പോ എന്താണ് എന്റെ വീട്ടിലാണു എന്റെ വീട്ടിലാണ് ഓന് മിനിയാന്ന് പോയത വെള്ളിയാഴ്ച പോയതാ മോനണ്ട്
ഏഹ് വീട്ടിന്ന് പോയതായിരിക്കൂല്ലേ
ആഹ് അപ്പൊ എന്റെ വീട്ടേക്ക് പോയതാണ് അപ്പ നോക്കുമ്പോ അവിടെ ചെന്നപ്പോ എനിക്ക് പനി. ഓന് അവിടുന്ന് ഉം മഴ കൊണ്ടിരുന്നൊന് ഉം ഉം മഴ കൊണ്ടിട്ട് ഇവിടെ വന്ന്-
മഴ കൊള്ളാത്തോൽക്ക് ജസ്റ്റ് ഒന്ന്
ആഹ് ഓന് സൈക്കിള് ചവിട്ടി പോകും സൈക്കിള് ചവുട്ടീറ്റ് മഴ സ്കൂൾക്കൊക്കെ പോക സ്കൂൾ ഇട്ട് വരുമ്പോഴൊക്കെ മഴ കൊണ്ട് കോട്ട് ഇടാതെ മഴ കൊണ്ട് വന്നതാണ്.
പൂരമായിട്ടങ്ങക്കെ അതൊരു രസാണ് ബുക്കൊക്കെ നനഞ്ഞുണ്ടാവും
ഉം ബാഗിന് കവർ ഇട്ട്ക്ണ് ബാഗ് കവറുണ്ട് ആഹ്
ഇപ്പൊ റോട്ടിമ്മ കൂടെ സൈക്കിൾ ഓട്ടി പോവാന് വണ്ടികൾ വരുന്ന റോഡല്ലേ??
ആഹ് അതൊക്കെയാണ് വന്നാലും ഓന ഉം അത് ഓനിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ സൈക്കിള് ചവിട്ടാൻ പറ്റുന്നുണ്ട്.
ആഹ് ല്ലെ ആഹ് ഇങ്ങനെ കൈ എന്താ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവലല്ലേ-
അത് എന്താന്നുള്ളത് പഠിച്ചോമ്പോ മാത്ര അറിയുള്ളൂ എന്ത അവനക്ക് എല്ലാവർക്കും അത് അത്ഭുതണ്ട് അത് സൈക്കിൾ അവന്ക്ക് ചവിട്ടാൻ പറ്റണണ്ടല്ലോ ള്ളത്
പെട്ടെന്ന് പറഞ്ഞപ്പോ
അവന് മുട്ടുകുത്തിയിട്ടാ വീട്ടിലൊക്കെ നടക്ക്
ഏഹ് പക്ഷെ സൈക്കിള് ചൗട്ടണെങ്കില് ലേ
ആഹ് സൈക്കിള് ചൗട്ടാൻ ഓന്ക്ക് പറ്റ്ണ് ണ്ട് സൈഡ ആക്കാൻ അങ്ങനെയൊര്സൈഡാകൂല നെൽത്ത് കാല് കുത്താൻ പറ്റില്ല അപ്പൊ ഓന് എന്തെങ്കിലും മതിലാ അങ്ങനെക്കെ- കാണുമ്പോ അവിടെ പോയി മരങ്ങളാ തെങ്ങോ അങ്ങനെക്കെ
ആ സൈക്കിള് പോ ഓട്ടാൻ പഠിപ്പിച്ചതാരാ
അത് ഓനെ അല്ല അവനായിട്ട് അവന്ക്ക് ചെറുതിലെ മ് ചെറുതിലെ സൈക്കി- ക്കിള് ഇണ്ടായിരുന്നു ആഹ് അപ്പോ ഓനെ അതില് മ്മ മ്മള്- സൈഡ് ചക്രം വെച്ച്ട്ട്ള്ള നാല് നമ്മള അപ്പറത്തും ഇഷപ്പർത്ത വസൈഡ് ചക്രങ്ങൾ ഉണ്ടാവോല്ലോ ല്ലോ അതീമ്മലാവുമ്പം അവൻ വീഴാതെ അങ്ങനെന്ന് ചൗട്ടി ചൗട്ടി പിന്നെ അത് അവൻക്കൊരു എക്സ്പീരിയൻസായി ഇപ്പ സൈഡ് ചക്രം ഇല്ല ആഹ് അങ്ങനെ ആയിട്ട് അവനാ പിന്നെ ചൗട്ടി പിന്നെ ശീലായി അത് ചെർപ്പം മുതലേ അവൻക്ക് സെയ്ക്കള്ണ്ട് ആഹ് ജന്മനാള്ളതാണ്
ഏഹ്
നട്ടെല്ലിന് മൊഴായിരുന്നു അവൻക്ക് അത് പിന്നെ ഓ പ്പറേഷനൊക്കെ കഴിഞ്ഞ് ആഹ് പിന്നെ ആഹ് അഹ് ആഹ് അങ്ങനെ ആയതാണ്
ഏഹ് ഒരു കാലിലല്ലേ ഒള്ളൂ
രണ്ട് കാലും രണ്ട് കാലിനും ഒന്നിനും വയ്ക്കൂല
അപ്പൊ കാ സൈക്കിള് ചൗട്ടഎങ്ങനെ അവന്
ഉം അതന്നെ എന്താന്ന്ള്ള അമ്മക്ക് അറീല്ല പടച്ചോൻക്ക് മാത്രം അറിയോ ഓൻക്ക് എന്താണ്ണാവോ സൈക്കിള് ചൗട്ടാൻ ഒരു ബലം പടച്ചോൻ കൊടുക്കുന്നുണ്ട്
ആഹ് എന്നാലുംല്ലേ എന്നാ ഓൻക്ക് ഇങ്ങനെ നേരെ നട് ക്കും ചെയ്യാ അങ്ങനെ ചെയ്ത്ങ്ങക്ക് കാണിച്ചോക്യൂടെ കൊറെ
ന്നാളൊക്കെ അയ്മെ ഫിസിയോതെറാപ്പി ചെയ്യ്ണ്ട് ഓന്ക്ക്
ആഹ് ഫിസിയോതെറാപ്പി നല്ലൊരു ഇതാണെ ന്റെ ബ്രദർ ന്നഅതേപോലെ മുട്ടുകാലിന് ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞതാ ഇപ്പൊ സാറാപ്പി- ഇതൊക്കെ ചെയ്യലാ
ആഹ് ഫിസിയോതെറാപ്പി ചെയ്യണ് ണ്ട് അപ്പൊ ഓന് ആദ്യഒക്കെ ഓർ നടന്നിര്ന്നു
ഏഹ്
ഒക്കെ ഓനെക്കൊണ്ട് പറ്റ്ണ പോലെ ഓൻ നടന്നിരുന്നു ഇപ്പ ഓൻ വെയിറ്റ് വെച്ചു ഓ ആള് പെട്ടന്ന് വെയ്റ്റ് കൂടി അപ്പൊ പിന്നെ ഓൻ- ക്ക് നടക്കാൻ പറ്റാതെ തീരെ നടക്കാൻ പറ്റാതെ പിന്നെ ഫുള്ളും മുട്ടിലെഴയലായ്
ഏഹ് അഅ് വെയ് റ്റ് കൂടുമ്പം എന്താ മ് ന്നെടെ ഇങ്ങനെ ഫുഡൊക്കെ നല്ലോണ്ണം കഴിക്കല്ണ്ടോ
ഫുഡ് ആഹ് അമ്മള് വെക്കേഷൻ ടൈമിലൊക്കെ വീട്ടില് ഇര്ന്ന്ട്ട്ള്ള വാവുംകളി മാത്രായിരുന്നു പിന്നെ പൊറത്ത്ക്കൊന്നും അങ്ങനെ എറങ്ങാതായിട്ട് പിന്നെ അങ്ങനെ ആയിട്ട് വെയ്റ്റ് വെച്ച് പിന്നെഅർഞ്ഞാലും ഫുഡ് കഴിക്കാന്ന്ച്ചാലും അവൻക്ക് പറ്റ്യ ഭക്ഷണങ്കില് നല്ലംകഴിക്കും
ആഹ് അങ്ങനെല്ലേ ഇന്റെ മോനൊന്നും ഒരു സാധനം കഴിക്കൂല ഭയങ്കര മട്യാ
ഉം ചെലേ ച ഇന്നാ കഴിച്ചീല്ലെലും ഓന്റെ തടിമക്ക്ണ്ട് കോട്ടം പറ്റ്ണില്ല ഉം അവന് അവന ഡോക്ടറെ കാണിച്ച്
ങ്ങനെ പിന്നെ കളിക്കാനൊക്കെ പോവല്ണ്ട് പൊറത്ത്ക്ക്
ആഹ് ഫുട്ബോളക്കെ കളിക്കാൻ പോവും
ഏഹ്
ആഹ് അതെ ഇരുന്നിട്ട് അവന് കളിക് ഗോളിയായിട്ട് ഇരുന്ന് കൊടുക്കോലോ ഇവന് ഉം നിക്കാൻ പറ്റില്ലെങ്കിലും അ ഇരിക്കും പിന്നെ വല്ലാണ്ട് ഞാന് മണ്ണില്ക്കന്നെ ഇറക്കലില്ല അപ്പൊ ഉം ആ ആഹ് അത് അതേ കാളള്ളൂ പുലർച്ചെ നീച്ച്റ്റൊക്കെ കാണൊക്കെ ചെയ്യും ഓന് അല്ല ടീവിൽ ഇണ്ട് ഉം പുലർച്ചെ എണീച്ചിട്ട് കാണും ഊം ഉം ഇപ്പം മൂന്നര നാലരക്കൊക്കെ സമയത്താണ് കളി
ആഹ് ഓര് അലാറം വെച്ച് നീക്കലേക്കൂലേ അ ആഹ് ഇങ്ങള് ഇങ്ങളെ വിളിക്കോ ഇല്ലല്ലോ ഓര് തന്നെ കണ്ട് ഓര് തന്നെ കെടക്കൂലേ
ഇവിടെ ഞാൻ ഇവിടെ അങ്ങനെ കാണാൻ സമ്മയിക്കൂല്ല ഓൻ അവിടെ പോയിട്ടാണ് കാണ്ന്നത് ഇന്റെ വീട്ടിൽ പോയിട്ട് ഉം അവിടെ ഇപ്പ ഉം അതിനാണ് പോയതന്നെ ഇവിടെന്ന് പറഞ്ഞാൽ ഇന്റെ ഉപ്പ വന്ന് അവിടുന്ന് വീട്ടിൽന്ന് വിളിക്കാൻ വന്ന്
ആഹ് അങ്ങനെ
ഉപ്പ ഉം അവിടന്ന് ഇന്റെ ഉപ്പ അങ്ങട്ടും ഇങ്ങട്ടും കൊണ്ടോരലും കൊണ്ടരലും ഓനെ ഓൻ കൂടുതലും അവിടെര്ന്ന് നിന്നിര്ന്നത് ഓന് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാറുള്ളേര്ന്ന് പ്പവിടെ പഠിപ്പ് ഇവിടെ ആക്കിയതിന് ശേഷം പിന്നെ ഓൻ ഇങ്ങനെ
അതെന്തേ അവുടെ ആക്കിയത് ഇങ്ങക്ക് ചെറിയ മക്കൾ ആരേം ഉണ്ടേയ്നൊ
ഇല്ല ഇല്ല അവിടെ ആ ക്ണ്ടരുന്നില്ല കുട്ടികളൊന്നും പിന്നെ ഇവിടെതോര്
കാര്യങ്ങളൊക്കെ ഓൻ സ്വന്തക്ക്‌ ചെയ്യൂല്ലേ
ഇല്ല ഇല്ല ഒക്കെ ചെയ്ത് കൊടുക്കണം ഉമ്മ ചെയ്തു കൊടുക്കേ ന്ന് അവിടെ ആമ്പോ ഉമ്മ ചെയ്തൊട്ക്കും ഉമ്മേം ഇന്റെ അനിയത്തി ഒക്കെര്ന്ന് നോക്കിയത് അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഉമ്മന്നെ ചെയ്ത് കൊട് പിന്നെ ഉമ്മീം ഉപ്പിയൊക്കെ ആണ് നോക്കിര്ന്ന് അവനെ. പിന്നെ ഇബടെ ഇള്ളോര് കുറച്ചൊരു മോശേര്ന്നു പിന്നെ വയ്യാത്തെ കു ട്ടി ഒക്കെ ആയതുകൊണ്ട് എല്ലാര്ക്കും ഭയങ്കര ബുദ്ധിമുട്ട്
ഏഹ് അപ്പൊപിന്നെ ഉം ആഹ് ഓരെ കൊണ്ടേ നമ്മള് കയിച്ചിലാവൂ ഇവിടെ കയി ച്ചിലായ മതില്ലല്ലോ
ആ അതെ അത് അത്രേ ഉള്ളൂ അപ്പം ഇപ്പൊ പിന്നെ വലിയ കൊയ പ്പല്ല്യട്ടാ ആദ്യൊക്കെ അങ്ങനെ ഏര്ന്ന് അമ്മായമ്മക്ക് ഇന്നെ കൊണ്ടാണ് ആ മോൻ അങ്ങനെ ആയത്. ഓനെ അങ്ങനെ ആക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഏരുന്നു വീട്ടില് എന്നും ഓരോ ബുദ്ധിമുട്ടും പ്രശ്നോം അത് കാരണം ഞാൻ ഇന്റെ വീട്ടീക്ക് അവനെ പറഞ്ഞയക്കും അവിടെങ്ങ ന്നാ അവര്ക്ക് കുട്ടികളും പേരടക്കുട്ട്യളും ഒക്കെ ആദ്യേ ഇല്ല അത് അപ്പൊ ആദ്യയിട്ടുള്ള ഞാനാണ് മൂത്ത കുട്ടി അപ്പൊ പിന്നെ
രണ്ടാമത്തത് പെൺകുട്ടിയാ
ആ രണ്ടാമത്തെ പെൺകുട്ട്യാ
ഉം ന്നാ ശെരിട്ടോ
ആഹ് ശരി ശരി